ഓ ആ
ആ സുഖാണ്.
ആ സുഖാട്ട് ഇരിക്കുന്നു, അവിടൊ?
ആ സുഖാട്ടിരിക്കുന്നു. പിന്നെ എന്ത് പരിപാടി ഇനി
ആ ഞങ്ങളിങ്ങനെ ഒരു ഞാന് നിന്ന് കടയിലോട്ടൊക്കെ പോവാനായിട്ട് ഇങ്ങനെ റെഡി ആവുന്നു.
മ്
മ് കൊറച്ച് സാധനങ്ങള് വയിട്ടത്തേക്ക് സ്‌നാക്സൊക്കെ കൊറച്ച് മേടിക്കണം. കുറച്ച് അല്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം
ആഹ്
പിന്നെ ഇന്നുവയ്യിട്ടുള്ള ഒരു പ്രധാന പരിപാടി എന്ന്‌ വെച്ച മാങ്ങാച്ചാർടാന്ന്‌
ആഹ് ഉം ഉം മാങ്ങ എവിടുന്നായിരുന്നു മാങ്ങ ആ
ത്തിന്റെ വീട്ടിൽ തന്നതാ അപ്പം നമുക്ക് മ്മക്ക് ഇവിടമാവില്ല
ആഹ്
അത് അച്ചാറിട്ട് അച്ചാർച്ചിരി കുറച്ചു നാളത്തേക്ക് നിക്കുന്ന രീതി യില് അച്ചാറിടാനായിരുന്നു അതായത് ഈ ഉലുവായും കടുവാ ക കടുവുകൊക്കെ പൊടിച്ചു ചേർത്ത്
ആഹ്
നല്ല രീതിക്ക്
ആ ആ മാങ്ങ എങ്ങനെ അച്ചാറിടന്നെ അവിടെ മാങ്ങ എങ്ങനെ അച്ചാറ്
ഞങ്ങള് ഞാനിപ് ഇപ്പ രണ്ട് തരത്തി ഞങ്ങൾ ഒരുപാട് തരത്തി ഇടും ഉം കഴിഞാർ ഇതിനും രണ്ടു ദിവസം മുന്നേ ഒന്ന് അച്ചാറിട്ട് അത് സാധാപോലെന്താ അരിഞ്ഞ് രാവിലെ അരിഞ്ഞ് വെച്ചിട്ട് വൈകിട്ടെടുത്തു അതിന്റെല്ല വെള്ളംഎല്ലാം ള്ളമൂറി കഴിയും പോം വൈട്ടെടുത്ത്
ഉം ഒരുഏ ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇരിക്കും അല്ലേപ്പിനാത്ത് ഉം
പക്ഷെ ഇന്നിപ്പോ ഞാന് ടാൻ പോന്നത് അങ്ങനല്ല ഇന്ന് ഞാനോരു ദീസം വെള്ള ഉം അരിഞ്ഞ് വെച്ച മാങ്ങ ഉപ്പിട്ട് വെച്ചിട്ട് അത് വെള്ളെ ല്ലാ ഓട്ന്ന് എറങ്ങിയപ്പം അതൊരു പാത്രത്തിലിട്ട് ഞാൻ വെയിലത്ത് വെച്ച്
ആഹ്
ആ വെയില് കൊണ്ടാ മാങ്ങ ഒരു രു വെയില് ഇന്നൊരൊറ്റ ദെവസത്തെ വെയ് ആ മാങ്ങാ ഇന്ന് വൈയിട്ട് എടുത്ത് അച്ചാരിടാന്ന് വിചാരി അതാമ്പോ ഒട്ടും ജലാംശം കാണത്തില്ല ആഹ് കൊറച്ചു നാൾ ഇരിക്കും സ്കൂളൊക്കെ തുറക്കുമ്പൊളത്തേക്ക് എടുക്കാം പൊറത്ത് വെച്ചാലും ഇരിക്കും സ്കൂളുതൊറ ആകുമ്പളത്തേകൊക്കെ എട്ക്കാന്ന് വിചാരി
ആ കേൾക്ക് സ്കൂളി കൊണ്ടപോവാന് ഉം
കടുകും ഉലുവൊക്കെ പൊടിച്ചിട്ടാ നല്ല ടേസ്റ്റാരി
ഉം
പിന്നെ ഇച്ചിരി ശർക്കരയൊക്കെ ചേർക്കാൻ വയ്യ ച്ച് ഞ ഞാനിച്ചിരി ശർക്കരയൊക്കെ മേടി ച്ച് വെച്ചിട്ടുണ്ട്
ആ
ആ ഞാനിതുവരെ ശർ ക്കര ചേർത്തിട്ടില്ല
ആ ആ ഈത്തപ്പഴം ചേർത്താ നല്ല രുചി യ
ആ പക്ഷെ ഈത്തപ്പഴം പിന്നെ മേടി ചില്ല
ഉം
ആ ഇ ഇപ്പൊ ഇച്ചിരി ശർക്കരയായിരു ക്കാന്ന് കര്തി
ആഹ്
കഴിഞ്ഞ ദിവസം എല്ലേ ഇപ്പ ഉണ്ടാക്കിയ അപ്പ അതിന്റെ ബാലൻസ് ശർ കുറച്ചരിപ്പുണ്ട് അവിടെ ശർക്കരൊക്കെ ഇരു കൊണ്ട്
ആഹ ശർക്കരുണ്ട് എവിടെ ഇട്ടായിരുന്നു ഇവിടെ ഇവിടെ ഉം എന്താ ഉലുവായും ആ അച്ചാറിട്ടായിരുന്നു ഉലുവായും പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് നല്ല പോലെ വഴറ്റിയിട്ട് പിന്നെ മൊളക് ഒക്കെ ചേർത്ത് വഴറ്റി ഇന്നട്ട് ആ ഇഞ്ചിയൊക്കെ ഇട്ട് പിന്നെ മാങ്ങ ഉപ്പിലിട് ഉപ്പി വെച്ചിര്ന്ന മാങ്ങ ഇട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങ് ത് പിന്നെ കൊർച്ച് ഇ ത്തപ്പഴോ ഇട്ട് അങ്ങനെ ഇട്
ഉം അയുടെ കുട്ടികൾ വല്ലോം വന്നിട്ടുണ്ടോ
ആ കുട്ടികളും ഉണ്ട് കുട്ടികൾക്കും
അതല്ല അയുടെ കുട്ടികളുടെ സ സൗണ്ട് കേൾക്ക്‌ന്ന പോലെ തോന്നി
ആ ആ ഉണ്ട് അപ്പർത്ത് കുട്ടികൾ കളി ക്ക്യയാൻ വര്ന്ന്ണ്ട് അങ്ങനെ
ആ ശരി ആ ഉം
അങ്ങനെ ആ ഒരു കുട്ടികൾ ഇന്ന് സൈ ക്കേഷൻ ആയോണ്ട് കളിക്കാനുള്ള വൈകിട്ടാവുമ്പോ എല്ലാരും കളി ക്ക്യൻ എറങ്ങും കൊറെ പുള്ളാര് ഇണ്ട് ആ പിന്നെ അപ്പുറത്ത് ഒര് ഷെഡിൽ ആന്ന് കൊർച്ച് ദിവസം കൂടെ ഒള്ളു അതുകൊണ്ട് അവര് കളിക്കാൻ എറങ്ങി അപ്പർത്തൊരു വല്ലിയ പുൾ വല്ലിയ ഒരു ഒരുപാട് പേര് വന്ന് കളി ക്കിന്നൊരു ഇതുണ്ട് ഷെഡ് ത് ബാറ്റു പോലെ അവിടെ സ്ഥലത്ത് അവരെല്ലാം കൂടെ ചേർന്ന് കളിക്കുന്ന് ഇണ്ട് ഫുട്ബോൾ കളി ക്കും ക്രിക്കറ്റ് കളിക്കും ഷെട്ടിൽ ബാറ്റ് അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് പരിപാടിയുണ്ട് കളിയുണ്ട് അവിടെ ആ രാത്രിയിലും ഉണ്ട് പരിപാടി കളി അയുടെ ലൈ റ്റൊക്കെ സെറ്റ് ആക്കി ലൈറ്റെക്കൊയുണ്ട് ലൈറ്റെക്കെ സെറ്റ് ആക്കി ഇട്ടെക്കുവാ അപ്പ രാത്രിയിലും നല്ല ഗ്രൗണ്ടാ കളിക്കാന് ഹലോ
സ്കൂൾ തൊറക്കുന്നെ വെരെ പിള്ളാർക്കില്ലെ
ആ അതെ അപ്പ അവിടെ എല്ലാ എല്ലാരും വെരും ഒരുപാട് ദൂരത്ത് നിന്നുള്ള ആളുകൾ അവിടെ വന്ന് കളിക്കും ഒരുപാട് പേര് രാത്രിയിലായാലും ഭയങ്കര ബഹളം ആ അവ്ടെ ആ
കളി കാണാൻ പോവാറുണ്ടോ?
ആ പോവാറുണ്ട് പിന്നെ എടക്ക് പോവും എടക്ക് പോവത്തില്ല പിന്നെ ഒത്തിരി ഒക്കെ ആളുകൾ ഒരുപാടുണ്ട് പിന്നെ വണ്ടിയും ബൈക്കും കാറും എല്ലാം അവ്ടെ ഉണ്ട് എടക്ക് പോയി കാണും അങ്ങനെ പിന്നെ അവിടെ പോവോ കളിക്കാന് പിള്ളാരൊക്കെ പോവോ ഹലോ
ആഹ
ആ ഞാനൊക്കെയ ആണ്
ആഹ
തീന്തല്ല കഴും
മ്മ്
പി സൈക്ലോ
ആഹ - ആഹ
ആഹ്
ഉം മീൻ പിടിക്കാൻ പോവോ മീൻ പിടിക്കാൻ കൊ
പോയിയ് തീയതുകൊണ്ട് മീനൊന്നും കിട്ടിയില്ല
ആഹ
ആദ്യമായിട്ടാണ് അവര് മീൻ പിടിക്കാൻ പോയത്
ആഹ
അതിന്റെ ഒരിതിലായിരിക്കും ഛർദിച്ച് ഇല്ല മീൻ കിട്ടിയില്ല ഛർദിക്കുകയൊക്കെ ചെയ്തു അത് വെയിലത്തും പോയി മീനൊന്നും കിട്ടിയില്ല വെയിലത്തൊന്നും മീനെ കിട്ടത്തില്ല പിന്നെ ഇവിടെ ഭയങ്കര ബഹളമായി മീൻ പിടിക്കാൻ പോണം പോണോ
ഉം- ഉം
ആഹ് അങ്ങനെ പോയതാ പക്ഷെ ഒന്നും കിട്ടിയില്ല അവർക്ക് അറിയത്തില്ല പിടി
ആഹ പിള്ളോരകുമ്പോ അല്ലെങ്കിൽ വലിയോരുണ്ട് ണ്ടങ്കി കുഴപ്പല്ല വലിയ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ പിന്നെ ആ ആ
ഉം പിന്നെ അതിനൊക്കെ പോയി ഇന്ന് നീന്തൻകൊണ്ടുപോകും
ആ നീന്താൻ പഠിച്ചാ
പഠിച്ചില്ല ചുമ്മാ അവിടെ പോയി വെള്ളത്തിലൊക്കെ കളിച്ച് ഇങ്ങനെ പിന്നെ വീഗാലാൻഡിലൊക്ക്... ക്കെ പോണോന്നുംപറഞ്ഞ് ബഹളആയി
ഉംഉം ഉം ആ ആന്ന് അവിടെ ഒരുപാട് കളി.. യൊണ്ടല്ലോ ഒരുപാട് ഒത്തീരിഒണ്ട് ഒരെവസ്.... പ്പം പോയാലും മതിയാവത്തില്ല രണ്ടു ദിവസംഎങ്കിലും മിനിമം വേണം
ക്കുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്
ഉം ഉം
പെരുന്നാൾനൊക്കെ അന്ന് എവിടെയെങ്കിലുഒക്കെ പോണോന്ന് ഇങ്ങനെ വിചാരിക്കും
ആ ആ
ഇപ്പളും നമ്മള് ഒറ്റ കൊറപെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്നത് ബീബീച്ചില്
ച്ചിലാ നമ്മള് എപ്പളും അവിടാ പോന്നെ
സാധാര...
ഉം പിന്നെ കൊല്ലത്ത് പുതിയെ ആ പുതിയ എന്തൊക്കെയെ വരുന്നെന്ന് പറയുന്നു കൊല്ലം ടൗണിലെക് ഫുള്ളാർക്ക.... ക്ക്കളിക്കാൻ സ്ക്ക് ക്സ് റിബിശം പോലെ ഒരുപാട് സംഭവങ്ങൾ വരുന്നെന്ന് പറയുന്ന് റീലൊക്കെ ഒ കണ്ടാരുന്നു
അ
ആ പോണോ ഇനി ആവോ ഓ പോയി നോക്കണം അവിടെ എല്ലാടോം ഇല്ല പോയില്ല പോണം പോണോന്നുണ്ട് ഒന്ന് പോയി കാണണോന്നുണ്ട്.... ഇ എന്തൊക്കെയോ ഉണ്ട് മിററ് മിററിന്റെ.... ടുത്ത് ഫോട്ടോ എടുക്കുന്ന ഒക്കെ ഉണ്ട് എന്നിട്ട് അത് പ്രിന്റായിട്ട് കയ്യിൽ തരും നമ്മളൊരു കണ്ണാടി നോക്കി നോക്കുന്ന പോലെ ഗ്രൂപ്പ് പ്പായിട്ട് നിന്നാ മതി പിന്നെ അതൊരു ഫോട്ടോ എടുത്ത് ആ കമ്പ്യൂട്ടറിൽ തന്നെ ആഹ് കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് അത് പ്രിന്റ് ആയിട്ട് ഫ്രീ ആ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്
ആന്ന ഫ്രീയ
ആഹ് അതൊക്കെ കൊല്ലത്തൊണ്ട് റീലുണ്ട് ഒരുപാട് പേര് ആത് റീൽ ഇപ്പോക്കുന്നു ഉ ആഹ്
വന്നിട്ട് സ്കൂള് തുറക്കുന്നതിന് മുമ്പ് വന്നിരുന്നെങ്കിൽ
ആഹ് പോവാരുന്നു അതെ
അടുത്ത മെയിൻ പരിപാടി ബുക്കെല്ലാം പൊതിയല
ആഹ് നല്ല രസവ ഉം ഉം സ്കൂള് തുറക്കുന്ന സമയം ഉം ഉം
ആഹ് ഇനി അതൊക്കെയാണ് ഇനി ഇന്റെ ഒരുക്കങ്ങള്
ആഹ് ഹ ആഹ് സ്കൂള് തുറക്കുമ്പ സന്തോഷ വ പിന്ന പിന്നെ മടിയാ ആദ്യം പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷ പിന്നെ പിന്നെ മടിയായി മാറും
പോവാൻ പിന്നെ ദാ പറയുന്നതിന് മുമ്പ് ഒരു വർഷ ആ ഇപ്പൊ സ്കൂള് തുറന്ന പെട്ടെന്ന് അടുത്ത പരീക്ഷയാവും പിന്നെ അടുത്ത പരീക്ഷയാവും പി ആ ഈ ഒരു വർഷം അങ്ങ് തീരും
ആ പിന്നെ ക്രിസ്മസ് പിന്നെ മെയിൻ പരീക്ഷ അങ്ങനെ അങ്ങനെങ്ങ്
ആ എത്ര പെട്ടെന്നാ അതെ ഇതാ ഈയിടക്കാ രണ്ടായിര ത്തി ഇരുപതൊക്കെ ആയത്
ആ ഇപ്പൊ ഇരുപത്താറ് ഇപ്പൊ അത്
ഇപ്പൊതന്നാവും
ഇരുപത്തിയാറ് തന്നെ ഇപ്പൊ പകുതിയായി
ഉം ആയി തുടങ്ങി ഈയിടക്ക് അങ്ങോട്ട് തുടങ്ങിയതേയോള്ളായി
ആ
പരീക്ഷകളൊക്കെ ഇനി വര് ജൂണിലും ജൂലൈയിലും ഒക്കെ പരീക്ഷകളുണ്ട് ഇനി കൊറച്ച്
ആന്നോ
അതൊക്കെ ഇനി കാ ത്തിരിക്കും
ഉം ഉം
പിന്നെന്നാ ചായൊക്കെ ഇട് ചായൊക്കെ ഇട്ട് കുടിച്ച് ഓരോ സ്നാക്സ് ഒക്കേ ഉണ്ടാക്കി കഴിക്ക്
ഉം ഉം കഴിക്ക് ചായ ഇട്ടില്ല ഇടണം. ആ അതെ
ആ ഇവിടെ ഞങ്ങൾ നേരത്തെ അങ്ങ് ചായ ഇടും
ആ ആ ഇവിടെ താമസിച്ചു ആ
ഹരി ഞാനൊന്ന് കടെവരെ ഒന്ന് പോയിട്ട് വരും
ആ ഓക്കെ ഓക്കേന്നാ ശരി ശരിയാ ആ